എന്തൊക്കെയാണ്
ആൾകരോകെഅവ്‌ട്ന് വിളിച്ചപ്പകെ ആ എന്താ സുഖാണ് കൊ
അ്ഹ അത് ശെരി. അ്ഹ അ്ഹ അങ്ങനെ പോയതായിരിക്കും അല്ലേ പിന്നെ
അ്ഹ സ്‌റ്റിജ്ജിങ്ങാ
സ്‌റ്റിജ്ജ് ചെയ്യോ
സ്റ്റിച് അങ്ങനെട്ട് ചെയ്യൂല്ല എന്നാലും ചെറുതായിട്ടൊ ചുരിദാറ് കാണുമ്പോ അങ്ങനത്തെക്കെ അടികേനി. കല്യാണത്തിന് മുമ്പ്ട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞാരെ മിഷയിനെന്നും ഇല്ല തഅല്ലെ അപ്പൊ പിന്നെ അയിമേയ്ക്ക് നോക്കല് കുറവാ പിന്നെ വീട്ട പോവു അപ്പോ പിന്നെ നമ്മക്ക് ഷൈപ്പ് ആക്കാൻ അങ്ങനത്തെ എന്തെലും. ചെയ്യുന്നതല്ലാതെ വേറൊന്നും പിന്നെ ചെയ്തിട്ടില്ല.
അതന്ന് രാ പുറത്ത് എന്തങ്കിലും രാവിലത്തെ പോലെ പുതിയ അവൾക്ക് പുതിയ മെഷീൻ മേടിച്ചപ്പോ അവള് പഴയ മെഷീൻ കൊടുന്നിട്ടെ. അപ്പൊ ഞൻ ഇത് ചവിട്ടി പഠിച്ച് വീട്ടില് അപ്പേഴാണ് കീറിയതും അത് ജെസ്‌റ്റ് ഷൈപ്പ് ആക്കാനും അങ്ങനെയൊക്കെ അറിയാം വെട്ടി അടിക്കനൊന്നും അറിയൂല. ആ അപ്പോ ലാക്കിങ് ഒരു മെഷന് ഇ ഇപ്പൊ
ഞമ്മക് ചെറുതതായിട്ട് നമ്മൾ തന്നെ അടിച്ചാല് കാര്യണല്ലോ?
ആഹ് അല്ല ഈ ചുരിദാർ ഒക്കെ നമ്മൾ തോ ഇപ്പൊ ക ഈ റെഡിമെയ്ഡ് ഡ്രസ് അരെ ഷൈ പാക്കാനൊക്കെ അമ്പത് രൂപ അറുപത് രൂപയക്കെ ഉണ്ടേ.
അ്ഹ അതെ ഒക്കെ നല്ല റൈറ്റ അതിനെലം പഠിചെ ച്ച കാര്യം.
അറിയെങ്കിൽ ഒരു മെഷീനൊക്കെ വാങ്ങിച്ചിട്ടാ മതി.
ആഹ് അതെ ഒന്ന് പറയുവരട് ഒരു മിഷീൻ വാങ്ങണം എന്ന് ഇന്നാ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അച്ചാല് ന്ന് ഇങ്ങനെ
ക്ക് നല്ല ആഗ്രഹാ മിഷീന് പക്ഷെ ഇന്ക്ക് ഇവിടെ ഇടാനുള്ള സൗകര്യല്ല ഞങ്ങളി ഇപ്പോ എല്ലാരും പാടെ ഒരുമിച്ചായല്ലോ അപ്പൊ റു ഇവിടുത്തെ റൂമാളൊക്കെ ചെറി ചെയ്യ റൂമാണേ പണ്ടത്തെ വീടാണ്. പണ്ട ത്ത് വിടണം. അപ്പോ ഒരു അലമാരിം ഒരു കട്ടില് ഇട്ടാ പിന്നെ, നമുക്കൊര് നിസ്കരിക്കാനുള്ള സ്പേസ് മാണ രു റൂമിലൊള്ളൂ. അയിന്റെ ടീല് ഓര് തൊട്ടി കൂടെണ്ടേ
പറയണ്ട ല്ലേ! നി പുതിയ വീടൊക്കെ ആവുമ്പോ വാങ്ങാചാരിച്ച് ണ്ടാവുല്ലേ?
വീടൊക്കെവെച്ച്ട്ട്ന്താലും ഓര് മെഷീന് വാങ്ങണം ക്ക് നമ്മളേലും അടിക്കാലോ!.
ആഹ്, അതെ ഞമ്മൾത് അടി
ന്റെ താ ന്റെതാത്ത അനിക്കൂട്ടോ അവളെ
അഹ്, നല്ലാ അല്ലെ? ചുരിദാറുകളും ടുപ്പൊക്കെ പ്പൊ അടിക്കോ? എല്ലേ
ചോട്ക്കൂല അവള്ക്ക് ഭയങ്കര മടി അടിക്കാന് വടെ, ഇന്റെ ചെറിയ മോള്ക്ക് ന്റെ ചെറിയ മോളു ഒള്ളോട്ട് ഭയൻങ്കര കൂട്ടാണ് ഓളെ ഭയങ്ക
ആഹ
ഭയങ്കര ഇഷ്ടാ ന്റെ മോൾക്. അപ്പൊ ങ്ങനെ അവൾക്ക്ങ്ങെ ഓരോന്ന് അടിച്ചൊട്ക്കും അവള്. ഉടുപ്പും ഫ്രോക്കൊക്കെ ആയിട്ടേ ഉ പിന്നെ നച്ചി സാരിയോട്ടൊക്കെങ്ങന ചുരിദാറൊക്കെ അടിച്ചെരും. പക്ഷെ, അവള് പഠിക്കാനൊന്നും പോയിട്ടില്ല ട്ടോ അവള്ക്ക് അവള് സ്വന്തമായിട്ട്ണ്ട് പഠിച്ച്ണ്ടാക്കിയതാണ്
ഉം. ഓൾക്ക് താല്പര്യം ണ്ടേയ്നോ ആദ്യം?
ആഹ്, ആ ഞങ്ങൾ ചെറുപ്പത്തിലാകുമ്പോ ഞങ്ങളെ തൊട്ടടുത്തൊരു വീട്ണ്ടേയ്!. അവിടുത്തെ രണ്ട് താത്താര് ഇതേപോലെ ടൈലേയ്സ് ഞങ്ങൾ കുടുംമ്പൊന്നല്ല. പക്ഷെ, ഞങ്ങൾ ജനി, ഞങ്ങള് വളർന്ന്ക്ക്ണൊക്കെ അവര്ടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ, അവര് നല്ലം തുന്നും. ഞങ്ങൾ ചെറിയെ കുട്ടികളാവുമ്പോ ങ്ങെ അവെര്ടെ അടുത്ത് പോയിരിക്കൊയ്, അവരുടെ അടു ങ്ങനാണ്. അങ്ങനെ അവളത് കണ്ട്പഠിച്ചതാണ്.
അത് ശെരി
ഉം പിന്നെ അവൾക്ക് അങ്ങനെക്കെ അവൾക്ക്, ഈ.. സ്‌കൂ, സ്കൂളിൽ പഠിക്കാള്ളെ മണ്ടെക്കെ കൊറച്ച് കൊറവാണ്. ന്റെ താത്താക്കെയ്. പശേ, ഈ ഓരോ കര വിരുത് കള് ണ്ടാവൂല! ഈ തുന്ന ല്ലേ പിന്നെ അത മരി ന്തെങ്കിലുംക്കെണ്ടാ ഉണ്ടാക്കല് അങ്ങനെക്കെ ഓരോരോ എന്തേലും ശരിയാക്കല് അങ്ങനൊക്കെ ഒരോ പണി ഉണ്ടാവുള്ളൂ. ബുദ്ധിയാണ് മെമ്മറിയാണ് ആഹ്,
ആഹ്, അഹ്, അയ് ശെരി. അറിയില്ലല്ലേ ഓരോരുത്തർക്ക് ഓരോതല്ല
അത്യാവശ്യം നല്ല സ്കൂളും പഠിച്ചിരുന്നു ഇല്ല
ഇന്നാ ആയി ശരി ഹ്, ഹ്. ന്താ എല്ലാ കഴിവും കൂടെ ഒരാക്ക് കിട്ടൂലല്ലോ?
ആഹ് പഠിപ്പോണ്ട് ള്ള ഒന്നും ആവാൻ പറ്റിയില്ലന്ന്ള്ളൊള്ളൂ.
ആഹ്, അയ്ശെരി. പറ്റിക്കണേൽ പ്പൊ കാര്യത്തിലായേര്ന്ന്ല്ലേ?
ആഹ്, ആഹ് ന്റെ ഫ്രണ്ട് പരിനെ ഫ്രൻറ് പരീസം ന്നെ വിളിച്ചിന്നു ഏഴാം ക്ലാസ്സ് പിന്നെ കൂ പഠിച്ചിർണ് ഓൻ്റെ ക ഒരു ആൺകുട്ടി ഓന്റെ കല്യാണാണെന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ചെയ്യുന്നില്ലാന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊറേ ചീത്തർഞ്ണേ ഇയൊക്കെ എങ്ങനെ നടന്ന് പ്പയ്യൊക്ക ഇങ്ങനെ നിക്കാണോയ്ച്ചിട്ടെ ഉം അപ്പം അയാക്ക് ഇങ്ങനെ വോയ്‌സ് മെസേജ് കാക്ക അത് അയച്ചു കൊടുത്ത് അപ്പൊ അന്നോട് ഞാൻ പഠിക്കണ്ടന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ പഠിക്കായിട്ടല്ലേ ചേച്ചി നമ്മളൊക്കെ ആ സമയത്ത് നിന്നാ പിന്നെ പഠിക്കുന്ന നമുക്കൊരു ഫ്ലോ കിട്ടൂല
ഇല്ലല്ല അതെ പിന്നെ നമുക്ക് ചുറ്റുപാട് മാറില്ലേ നമ്മ നമ്മളെ വീട്ടന്നല്ലല്ലോ പിന്നെല്ലേ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യേണ്ട നമ്മുക്ക് അറിയൂലല്ലോ
അതല്ല പിന്നെ മക്കളായി ഓലെ പഠി
ആഹ് പിന്നെ നമ്മക്ക് അയ്മന്ന് വി ട്ട് നമ്മൾത് ആ അതാണ് വരുന്നത് നമ്മളിപ്പോ അങ്ങനെ തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതങ്ങനെ പോകുന്നത്തി പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇവിടു ഇ ഒരു ചുറ്റുപാടായിട്ട് പിന്നെ ഇവിടുന്ന് എങ്ങനെ പോകണന്ന് അങ്ങനത്തെ ഒരു മൈന്റിയിലേ പിന്നെ ഒന്നും കഴ്യാതെ പിന്നെ അത് പാടേ വിട്ടോയി പിന്നെ ആ സൊഹലൊന്നും ഇല്ല പ്പം ഉപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് എന്തേലൊ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നല്ലാതെ
ആഹ് ആഹ്
ആ പിന്നെ ഒന്നും നടന്നിട്ടില്ല പിന്നെ മക്കളെ കാര്യയാവുമ്പോ ഒക്കെ കൂടി പറ്റാതാവുള്ളൂ
ആഹ് അതെ അതെ ഉം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്
അതെ എങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ
ഉം പക്ഷെ പഠിക്കാത്ത വെഷമൊക്കെ അങ്ങനെ എന്തെേലുമൊക്കെ പഠിച്ചാൽ മതിയായി
അതെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കണ നമുക്ക് പൈസന്റെ ആവശ്യം നമ്മള് പഠിച്ചക്കാണെങ്കില് അതെ
അത്ര തരുമെങ്കും നമ്മക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഇണ്ടാക്കാൻ പറ്റിയ ഭയങ്കര ഹാപ്പിയാണ്
അതെ അത് ശരിയാണ് അവർ തരാനിട്ടും നോക്കാഞ്ഞിട്ടും അല്ല
അല്ല എനിക്ക് അവര് അവര്ങ്ങനേച എന്നോടൊരു കണക്കും ചോദിക്കൂല എനിക്കുള്ള പൈസ തന്നിട്ട് എനിക്കിഷ്ടള്ള എന്താ ചെയ്യും അതുപോലെങ്ങനെ ഇന്നോട് എന്താ കാട്ടി എന്റെ താക്കിണ ഒന്നും ചോദിക്കൂല്ല
ആഹ് ആഹ്
ന്നാലും പക്ഷെ ഞമ്മക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പപ്പോ ഞമ്മക്ക് എനിക്ക് അങ്ങനെ പൈസ കിട്ടും ഞാൻ എല്ലാ മാസം ഒരായിരം രൂപന്റെ പ്പാക്ക് കൊടുത്തിനെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അതൊക്കെ നമ്മക്കൊരു പൊലി ല്ലേ നമ്മളായിട്ട് ഉണ്ടാക്കിയ പൈസ നമ്മള് ഇപ്പാക്ക് കൊടുക്കുമ്പോ
അത് ശരി അങ്ങനെ കിട്ടിട്ട് നമ്മളേന്ന് കൊടുക്കാൻ കയ്യുലല്ലോ
അത് കഴിയൂല്ല ഞാന് ഇന്റെ മോൾക്ക് എന്റെ മോള്ക്ക് ഒരു ബ്രേസിലറ്റൊക്കെ ഞാൻ വാങ്ങിച്ചുട്ടോ സ്വന്തായിട്ട് ഒരു മൂന്ന് ഗ്രാമിലൊരു ബ്രേസിലിറ്റൊക്കെ ഞാൻ സ്വന്തമായിട്ട് വാങ്ങി
ഒന്നുകൂടെ ഒരു പ്രൗഡല്ലേ എന്ന് സ്വന്തായിട്ട് വാങ്ങിയതാവുമ്പം
ആഹ് ഞാന് ഞാനിങ്ങനെ വർക്ക് ചെയ്ത അവസാനത്തെ പൈസ അങ്ങനെ മാറ്റി വെച്ചിട്ടെ
ഉം ഉം
അങ്ങനെ വാങ്ങി അങ്ങനെ പറ് ഇതിങ്ങനെ ഇിര്നിട്ട് ഇപ്പൊ ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പ പ്രാന്താണെ
ആ ഒരു ബുദ്ധിമുട്ടേക്കാരല്ലേ
ഒന്നുല്ലെങ്കിൽ നമുക്കൊരു മാസം റീചാർജ് ചെയ്യാനെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കിട്ടി അത് വലിയൊരിതാവൂല്ലേ ഇപ്പൊ റീചാർജിനോകെ ഞാൻ ഇരൂന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അട്ട കയിഞ റ്റാർ സാധാരണ ഓരോ മാസത്തിന് ഇപ്പൊ കൂടി ഇപ്പൊ പ്രശന്റെ എർട്ടലാപ്പ് ഞാൻ നോക്കുമ്പോണ്ട് മുന്നൂറ്റി നാല്പ്പ- പിന്റെ റിചാർജ് മുന്നൂറ്റി അമ്പത്
ആ് അതെ എപ്പ ഞാൻന്റെ ജിയോണ് ഇരുനൂറ്റ് ന്തൊണ്ണൂറ്റൊൻമ്പ തന്നയ് നി ഇപ്പ മുന്നൂട്ടി സംത്തിങ് വേണം കേയക്കണെങ്കില് അങ്ങനെ ഓരോ ഇടുക്കടുത്ത് കൂടാണോ
ആ ഞാൻ രണ്ടു മാസത്തിന് അഞ്ഞൂറ്റി എഴുപത്തിമ്പിന്റെ ഒരു ഓഫർ ഉണ്ട് രണ്ട് മാസത്തിന് അത് കഴറ്റി മറ്റേതകുമ്പോ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത്ും ഒരു മാസം ന് ഇരുന്നൂറ് രൂപ ഉണ്ട് ഈ രണ്ട് മാസത്തിന് അങ്ങന കണ്ടപ്പോ അങ്ങനെ ചെയ്ത് ഇനിയിപ്പ അത് എത്ര കൂടുതലാണെങ്കും നമ്മ കയറ്റം ചെയ്യുംഅത് ഇല്ലാതെ നക്ക്
ഇല്ലാതും പറ്റില്ല നമ്മ മകളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മക്കക്ക് തന്നെ പോണ് ഇലാതെ പറ്റണല്ല
പിന്നെ പോണില്ലാറ്റ പിന്നെ ഇ മക്കളെ പഠിപ്പിന്റെ ഓരോ ദിവസ ആയിക്കല്ലേ വരുന്നത്
ആഹ് ആയിക്കാ വരനത് കൊറച്ചു നേരം നമുക്ക് നെറ്റില്ല അതെക്കാൻ പറ്റില്ല അത്ല്ലെങ്കിലും മക്കളുടെ അന്നൊന്നും അറിയില്ല അവരെന്താ വിട്ട എല്ലാം ഫോണക്കാണല്ലാംപ്പ വരുന്നത് മുഴുവൻ
ഇ അങ്ങനെന്നുംന്നട്ടല്ലോ എനിക്കൊന്നിപ്പോ ഫോണില്ലാ നഞമ്മുക്കൊന്നി ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല
പറ്റിട്ടില്ല അതെ നമ്മൾപ്പം മക്കൾ കാണുമ്പോ പറയല്ലോ അതൊന്നും പറഞ്ഞട്ട് കാര്യംല്ല നമ്മക് ത്തനെ
എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയി വ്യസം കൊ ഇത് പിറ്റേ ദിവസേ കിട്ടുള്ളൂ പറഞ്ഞേ അപ്പറ്റി പോണില്ലായിട്ടേ ഞാൻ എന്റെ സിംഹ അവിടെ എന്റെ കാക്ക ഓന്റെ മുത ഫോണുണ്ട് ഓന് കോളേജിൽ പഠിക്കുന്നുണ്ട് ഓന്റെ ഫോണില് സിംഇ റ്റ് ഉപയോഗിച്ചു നാെ
പിന്നെ ഒരു ദിവസം പോലെ നമുക്ക് പറ്റണി ല്ലന്നോ പറിണത് ലെ
കൂടുതൽ മക്കള എടുക്കണേക്കായും കൂടുതൽ നമ്മൾീഈ ഫോണില എടുക്കണ
ഏ അതെ അതാണ് നമ്മൾ എല്ല കൈ കൊണ്ട എടുക്കുന്നത്
അതാണ് ഉം
ഉക്കെ അങ്ങനെയൊക്കെയല്ല നല്ല മഴല്ലേ എന്തോരു മഴ
ണ്ട് ഒന്ന് പ്പം നിന്ന്ക്ണ് പ്പം
പിന്നെ എവിടെ നല്ലാമഴയ
ആഹ് എന്താ എന്റെ കുന്റെ പാവാടന്ന് വല്ലാ കുറപ്പൊന്നും എന്നാല എന്റെ കുട്ടിബാലടിന് കൊണ്ട്പോയ പ്പം നല്ല മഴന്ന വറവും കൊറച്ച കഴ അപ്പൊ ഒന്ന് ഇല്ലാതില്ല മതിയാന്നോ
ഹ അതെ വ ത നല്ലാ മായ പിന്നെ
ആഹ
അതെ
ഈ മഴയത്ത് മൂടി പൊതച്ചിങ്ങനെ കിടന്ന ഉറങ്ങണം
കെടക്കണം അതെ അത് വേറെ സുഖം തന്നെയാണ്
ഉ ഇന്ന് കേക്കണം
ഉ
ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇന്ന് ഞാൻ രാവിലെ ഞാൻ രാവിലെ നീക്കാൻ വൈകിട്ട് ഏഴേ മുക്കാലിനാണ് നീയിച്ചിക്കണ്
അയ്ശെരി
ഉം നിസ്കരിച്ചിട്ട് കൂടി ഇല്ലേ അങ്ങനെ കെടന്നുറങ്ങി
ആ പിന്നെ അലാറം വക്കലില്ലേ
വെച്ചിരുന്ന് അതൊക്ക ഓഫാക്കി കെടന്നിക്കുണു
ആഹ് നല്ല മഴയത്തു ഉഷാറിലങ്ങാട് ഒറങ്ങില്ലേ
മോ മോളെ ബാലവാടിന്ന് കൊണ്ട് വരട്ടെ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി